ആ എന്ത വർത്താനം വിശേഷങ്ങളൊക്കെ സുഖന്തേനല്ലേ
ഓഹ് ശ് സുഖാണ് അൽഹംദുലില്ലാഹ് അങ്ങനെപോന്നു
ആ നീ എന്താ മ ക്കളൊക്കൊർങ്ങ്യ
ആ ഒർങ്ങി ഒർങ്ങി ഇപ്പൊർങ്ങിയതേള്ളൂ
ഏ ഇന്നത്തെ വായനൊക്കെ കഴിഞ്ഞോ മക്കളെ
ആ കഴിഞ് കഴിഞ്
ആ എന്താ പഠിക്കാനൊക്കെങ്ങനെ
കൊഴ്പ്പല്ല്യാ ഉഷാറാണ് പഠിക്കാനൊക്കെ
ആഹ് ഹോംവർക്കൊക്കെ ചെയ്യലുണ്ടോ?
ഹോം വർക്ക് ഏഹ് ചെയ്യാ മടിയാണ് എന്നാലുംഅങ്ങനെ ഒപ്പര്ന്ന് ചെയ്യിച്ചല്ണ്ട്.
ഞമ്മള് മദ്രസത്തും ഇസ്കൂൾക്കും ഒക്കെ വാണ്ടേ
ആഹ് ആഹ് ആ
ഒപ്പരിന്ന് പിന്നെ ഓല്ക്കും ചട്ക്കാണ് നമ്മക്കും ഇങ്ങട് ചെയ്ത് കിട്ടൂല ഭയങ്കര മടിയാണ് ഞമ്മളൊപ്പം കുത്തർ ന്ന് അതാ ഇപ്പഴ് ഇപ്പാണേ അന്നത്തെ അന്നത്തെ ടീച്ചേഴ്സ ഒക്കെ ഗ്രൂപ്പ്ക്ക് വിടാണേനും ഹോം വർക്ക് ക്കായാലും എന്നും എഴുതി വായിച്ചു വിടണെ ഗൂപ്പ്ക്ക് ഉം അപ്പൊ അങ്ങനൊയിട്ട്പ്പ നമ്മക്ക് നോക്കാതെക്കാനും പറ്റൂല നമ്മക്ക് എന്തെങ്കിലും കുട്ടികള് ഹോംവർക്ക് ത് ചെയ്യാതെ പോയാ ഞമ്മൾ ഞമ്മക്ക് ചോദ്യം വെരും
ആഹ് അതെ
ടീച്ചറെ വിളിച്ച്ങ്ങാണ്ട് ചോദിക്കും എന്താണ് ഹോം വർക്ക് ഇങ്ങളെന്താ ശ്രദ്ധിക്കാത്തെന്ന് ചോദിക്കും
ആഹ് എവിടെ മോനൊക്കെ എവിടെ പഠിക്കണ്?
അവിടെ അടുത്ത് സ്കൂളിലെന്നെയാണ്
ഏഹ് ഏഹ് അയിശെരി ഉം ഉം
ആഹ് അപ്പൊ ഓല് ടീച്ചേഴ്സ് ഒന്ന് ഒന്നും കൂടി ശ്രദ്ധിക്കാൻ പറയും ഹോംവർക്ക് തരും
ആഹ് ഇപ്പത്തെ ഹോംവർക്കെല്ലം
ആഹ് ടീച്ചേഴ്സ് തന്നെ നല്ല സ്കൂള് ശ്രദ്ധിക്കണ്ട് ട്ടോ അതുപോലെന്നെ മെൻക്കട്ട് ശ്രദ്ധിക്കണ്ട് പിന്നെ അതുകൊണ്ട് നമ്മക്ക് അത് അത്ര വല്ല ബുദ്ധിമുട്ടില്ല നമുക്കൊന്ന് പറഞ്ഞൊടുത്ത് ജസ്റ്റ് പറഞ്ഞൊടുത്താ മതി ഇപ്പ പണ്ടത്തെ മാതിരി ഒന്നു അല്ല ആദ്യക്കെ ക്കെ പറഞ്ഞാല് ഞാ ഞമ്മള് ഏഹ് ഏഹ് പോകാ ഞമ്മള് ചെയ്യാ ആഹ് ഇത് ഉം ഞമ് അന്നൊന്നും ഇമ്മാരെ ഏഹ് ഇതൊന്നുല്ലല്ലോ ഞമ്മള് പോകാ ഇസ്കൂ കാ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇണ്ട് അതേമാതിരി ഫോൺ കോൾ ഫോണ് അങ്ങനെയൊക്കെ പഠിക്കാ ഒരു സൗകര്യങ്ങൾ കൂടുതലുള്ളൊരു അത് ഒരു ജനറേഷനാണല്ലോ ഇപ്പം
ആഹ് അതെ
ഉം അന്ന് ഞമ്മള് പഠിച്ച കാലത്ത് ഞമ്മക്ക് ഫോണോ ഒന്നുല് ല്ലല്ലോ സോഷ്യൽ മീഡിയാ ഒന്നും ഞമ്മക്കില്ല അമ്മള് ആ സ്കൂള് പോയിട് ഇള്ള ആ പഠനം ഒരു ടീച്ചേഴ്സ് പഠിപ്പിച്ചതന്നെ ആ ഒരു പഠനമേ നമ്മക്ക് കിട്ടുണുള്ളൂ എന്ന്ന്ന് പറഞ്ഞാ നമ്മക്ക് എന്തെങ്കിലും ഒരു മി സ് ചോദ്യത്തിനെ കൊസ്റ്റ്യൻ എന്താണ് നമ്മക്ക് അറിയാത്തത് ഇണ്ടെങ്കി നമ്മക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താലൊക്കെ ഇന്നത്തെ കാലത്ത് കിട്ടും
ആഹ് അതെ അതെ അപ്പൊ ഇന്ന് ഇപ്പോ ഓൺലൈനി സെർച്ച് ചെയ്താ കിട്ടാത്ത ഇല്ല ഏതാലും
ആഹ് കിട്ടാത്തല്ല എല്ലാതുണ്ടല്ലോ ഇപ്പ ഓൺലൈന് സെർച്ച് ചെയ്താ
ആഹ്
അപ്പൊ ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസത്തിന് എല്ലാരും എന്താണ് പ്രാധാന്യം കൊടുക്കണ്ട്ട്ടോ കാരണം ആഹ് എല്ലാരും ജോലിക്ക് പോകാണല്ലോ ഒരുവിധം എല്ലാരും വീട്ടിലിരിക്കുന്ന അമമ്മമാര് വരെ ഇപ്പ എന്തെങ്കിലും പഠിച്ച ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി എടുക്കാത്തര് ഡിസ് റ്റൻസായ്റ്റ് ക്ണൂ കണ്ടല്ലോ എല്ലർക്കും ജോലി ചെയ്യണം ന്നുള്ള ആ ഒരു ആഹ് അതെ ആദ്യത്തെ കാലഘട്ടല്ല
ആഹ് തെ
ജോലി ചെയ്യണം ന്നുള്ളരു ഒരു എല്ലാർക്കും ആഹ് മെയിന്റാണ് പള്ളത് അപ്പൊ വീട്ടിലിന്നും എങ്ങനെയെങ്കിലും പഠിക്കണം ന്നുള്ള പം നമ്മുടെ കുട്ടികൾ കുട്ടികളെ ആയാതും ഞമ്മള് പ എന്താണ് പഠിപ്പിക്കാണ് വേഗം ക്കെ ആർക്കിപ്പ കല്യാണം മാണ്ട ക്കൊക്കെ ജോലി ആവണം അങ്ങനെ അങ്ങൻത്തെ ഒരു കാലവാണല്ലോ ആഹ് ആദ്യംന്നും ആദ്യ ഈ പഠനത്തിന് അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല ഇനിയിപ്പോ ഒരു സ്കൂളാണെങ്കിലും. ഒരു പഠിക്കാത്ത ഒരു കുട്ടിനെ അമ്മള്, എൻ ഏഹ് ഓല് കണ്ടെത്തി വായിപ്പിച്ച് കണ്ടെത്തി ബാക്കിലുള്ള കുട്ടികളെ ഒന്നും കൂടി ക്ലാസ് തോലി പ്രത്യേകം ക്ലാസ്സ് എടുത്ത് ശ്രദ്ധിച്ച് ആഹ് മതെ മ ജ്ജ് കുട്ടികളോടൊപ്പം മുന്നോ ഇത്‌ കൊണ്ടുവരാനാണ് ഓല് ശ്രമിക്ക്ണത്. എന്ന പണ്ട് കാലങ്ങ ങ്ങളിലു അങ്ങനെയല്ല, പണ്ട് ഞമ്മളൊക്കെ പഠിച്ചപ്പോ ഏറ്റവും പഠിക്കുന്ന കുട്ടികളെ നോക്കികാണ്ട് ഒരു ക്ലാസ്സിലാക്കി. കാണ്ട് വാക്കി ആയ് ഓലെ വേറെയും ഞമ്മളങ്ങനെ വേർതിരിവാണ്. ഇപ്പൊ ആ വേർതിരിവില്ല. എല്ലാ കു ട്ടേളീം ഒരുപോലെ ഒരേ ക്ലാസ്. ച്ല കൊണ്ട് ആഹ് അതെന്നെ വിജയിപ്പിക്കുക ന്നുള്ള ഒരു ഇതാണ്. ടീച്ചേഴ്സ്. ഓര്ക് ഭയങ്കര കഷ്ടപ്പാടാണ്.
സ്കൂളിൽ നൂറ് ശതമാനം വിജയ അങ്ങനെയൊക്കെ.
ഉം, ആദ്യ എപ്ലസ്സ് കുറവേനി. ഇപ് ഉം ആഹ് അതെ, ഒന്നോ രണ്ടോ ഇപ്പൊ ഒരു സ്കൂളന്നെ പകുതി. ഒരു എഴുപത് എൺപത് എപ്ലസ് ഉള്ള കുട്ടികളാണ് ഇപ്പോ ഒര്
ആഹ് അതെ, ആഹ് അതെ.
നൂറ് ശതമാനം ഇല്ലാത്തൊരു സ്കൂൾ ഇപ്പ എവിടില്ല.
ആഹ് അതെ.
ഉം. ആ ആദ്യന്ന് പറഞ്ഞാല് അങ്ങനെങ്ങട്ട് എ പ്ല സ്സു. അങ്ങനെ കിട്ടൂലല്ലോ? ഒന്നോ രണ്ടോ കുട്ടികൾക്ക് മാത്രേ കിട്ടുള്ളൂ.
ണ്ടാവു ഒക്കെ ചെയ്യാറുണ്ട് അന്ന് ആ കാലത്ത്, ഇപ്പൊ അങ്ങനെയല്ല. ആഹ്
ത് ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആണല്ലോ മ ക്കളോട്, അങ്ങനെണ് അതെ ഒലുലു
പഠിക്കാനും ക്ലാസ്സിലിരുന്ന് ശ്രദ്ധിക്കാനു ഭയങ്കര ഉ
അതെ അതെ, ആഹ് അത് ശരിയാണ്. ഉം ഉം ശ്രദ്ധി ക്കു ഞമ്മള് പറയുമ്പളാണ് അവർക്ക് എല്ലത്തിനും മടി. ടീച്ചേഴ്സ് പറയുമ്പോൽക്കരു മടില്ലല്ലോ അപ്പൊ, ഓലും അങ്ങനെ കേക്കും ചെയ്യല്ലോ.
കേൾക്കും ചെയ്യും
ഉം കേൾക്കും ചെയ്യ. അപ്പൊ അങ്ങനെ പിന്നെ ഇന്ന് അങ്ങനെ ഹോം വർക്ക്. നാളെ ഹോളിഡേ ആണ്, അപ്പൊ പിന്നെ ഇന്ന് വല്ലാതെ ഹോം വർക്ക്‌ തിന്നിട്ടില്ല. ഒരു ദിവസം, ആഹ് രണ്ടു ദിവസം ഹോളി ആഹ് ണ്ട് എന്നും നമ്മള് സ്കൂളിൽ എന്തട്ക്ണ് അത് ഇംഗ്ലീഷ് ആയാലും, അറബി ആയാലും വായിച്ചു വിടണം. ഹോം വർക്ക്‌ ഉണ്ടാവും. പിന്നെ ഞമ്മൾ കണ്ടെത്തി എഴുതാൻ ന് അങ്ങനെ പല പല...
ഇതൊക്കെ ഇപ്പൊ തുടങ്ങിയതാണ്. പണ്ട് കാലത്തൊന്നും അങ്ങന ഇല്ലേയിനു അപ്പൊ ഉണ്ടെങ്കിൽ തന്നെ ചെയ്ത്... പോവാ നല്ലാതെ. ഒക്കെ ഫോണ് വയല്ലേ ഫോണ് വഴി ആയോണ്ട്.
പറഞ്ഞാല്.
ആഹ, ആഹ ആഹ്
ഞമ്മൾക്ക് എൽ രക്ഷിതാക്കൾക്കാണ് അധികം. കുട്ടികള കാരണം ഫോണിലൂടെ വിടുമ്പോ നമ്മളാണ് ശ്രദ്ധിക്കണ് കുട്ടികളെ പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ ന്ന് ടീച്ചർ ചോദ്യം വരും, എന്തുകൊണ്ട് രക്ഷിതാവ് ശ്രദ്ധിച്ചില്ല എന്നുള്ള ചോദ്യം ഞമ്മക്ക്. ക്ക വര. നമ്മൾ ശ്രദ് ദ്ധിച്ചീല എന്നുള്ള ഒരു വിചാരണ ആയിരിക്കും അവർക്കുണ്ടാവ.
ആഹ അതെ.
മക്കള് പഠിച്ചിട്ടില്ലെങ്കി.
ഉം
അപ്പൊ പിന്നെ നമ്മള് നമ്മൾതൊക്കെ മാറ്റി അവിടെ വെച്ചിട്ട്. ഓൽക്കായി സമയം കണ്ടെത്തി ആ ആ അതെ. എന്നിട്ട് ഓല കൂടെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞമ്മളെ ബാക്കിയുള്ള എല്ലാ ജോലികങ്ങളും ഞമ്മൾ ചെയ്യുക.
ആഹ ആഹ്
അപ്പോ. ഒന്ന് രണ്ട് വിഷം മൂന്ന് വിഷയം ഒക്കെ ഹോം വർക്ക് ഉണ്ടെങ്കിൽ പിന്നെ പത്ത് മണിയാകും കിടക്കണ മെങ്കിൽ
ആഹ്
പിന്നെ ചോറ് പിന്നെ ഞമ്മളൊക്കെ കഴിഞ് പയിനൊന്നു പായിനൊന്നര പന്ത്രണ്ടു മണിയാവും കിടക്കാൻ.
അ അതെ
രാവിലെ എണീച്ച് പോകാനുള്ളതാണ്. രാവിലെ എണീച്ച് പോവാനുള്ളത്.
ആഹ അതെ ആഹ പേ ഇപ്പ ഐന് കുട്ടികളെ നേര മത്തെ സ്കൂൾക്ക് പോകുകയ് പണ്ടത്തെ മതി മറ്റൊക്കെരു. ഒമ്പ് മണിയാ പത്തര ആ ടൈമിലൊക്കെ പോവലുള്ളൂ. ഇപ്പ അങ്ങനെയല്ല രാവിലെ
ആഹ അപ്പൊ മദ്രാസ് സ്കൂളൊക്കെ ഒന്നുള്ള സ്കൂളൊക്കെ ആണെങ്കിൽ രാവിലെ ഏയര. ആവുമ്പ പറഞ്ഞ വച്ചാ പിന്നെ അ കഴിഞ്ഞിട്ട് സ്കൂൾക്കാണ് പിന്നെ വീട്ട്ക്ക് വരൂല.
ആ അതെ പിന്നെ വൈകുന്നേരംല്ലേ വേരുള്ളൂ.
ആഹ അങ്ങനെയാണ് അപ്പൊ പിന്നെ രാവിലെ എണീക്കാൻ മടിക്കാനും. രാത്രി വേഗം വർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ.
ആഹ അതെ
അപ്പം പിന്നെ വോഗം കെടത്തിഉറക്കും ചെയ്യും. പിന്നെ രാവിലെ ഈ സ്കൂളായാലും എല്ലാതും ഉണ്ടല്ലോ ഇ ഇപ്പോ കഴിഞ്ഞ വെള്ളിയാഴ്ച്ച വായനദിനം. ആയിരുന്നു അതിനവിടെ ക്വിസായിട്ടും. കളറിങ് മത്സരം അറബ അറബിന്റെ വായനാ മത്സരം. മത്സരം ഖുറാൻ പാരായണം അങ്ങനെ പല പലോ വിധ മത്സരങ്ങളും.
ആ ഇപ്പത്തെ കുട്ട കുട്ടികൾക്ക് ഒരു വെറൈറ്റി ആയിക്കോട്ടെ പഠനത്തിന്റെ ഒരു.
ആ അതെ പഠനത്തിനോടൊപ്പം കുട്ടികൾക്ക് ഒരു ഒരു രസകരമായിട്ടുള്ളരു. ആ അതകുമ്പോ ഒന്നും കൂടി ആഹ.
നടത്തുന്നത്.
നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്കൊരു ഇൻട്രസ്റ്റ് ആണ് സ്കൂൾക്ക് പോകാനും വരാനും അല്ലെങ്കിൽ ഒരു മടി പിടിക്കും അതി പായസായാലും പു ഇതിന്റെ കാര്യത്തിലായാലും ചിക്കൻ ബിരിയാണി ആയിട്ടും തേങ്ങാച്ചോറായിട്ടും പാലായിട്ട് മുട്ടായിട്ടും ഒക്കെ ഉണ്ട് അഗൻവാടിയിലായാലും അങ്ങനെ തന്നെ
ആഹ് ആല്ലാ ഫുഡ്ണ്ട് ആഹ് ആഹ്
അംഗനവാടി ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കുട്ടികൾടെ കാര്യത്തിൽ ഫുഡിന്റെ കാര്യ ഒര് നല്ലെ എന്താണ് പച്ചക്കറികളായാലും എലക്കറികളായാലും നോൺവെജ ആയോ അങ്ങനെ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഫുഡ് ആണ് കേട്ടോ അവിടെയും കൊടുക്കുക അങ്ങനവാടി അവിടയും കുട്ടികള് കളറിങ്ങ് അവക്കൊരു ബുക്കാണ് അവര് സ്കൂക്ക് കൊണ്ടുവരാനും വെക്കാ നമ്മള് വീട്ടിക്ക് കൊണ്ടുവരാൻ പറ്റൂല ബുക്ക് അത് അവിടുന്ന് ടീച്ചർ കുട്ടികളെ ചെയ്പ്പി അങ്ങനെയാണ്
അത് പിന്നെ വൈകുന്നേരം അവിടെ വെച്ച് പോരെര അല്ലേ ബുക്കൊക്കെ
ആഹ് അവിടെ വെച്ച് ആഹ് അവിടെ വെച്ച് പോരും
ഉം ഉം
നമ്മക്കിപ്പോ ഒന്നും ഓൽതറിയണ്ട അങ്ങനത്തെ സ്കൂളുകളുണ്ട്
ഉണ്ട് ആഹ് ആ അങ്ങനത്തെ സ്കൂള് ആഹ് അതെ അങ്ങനത്തെ സ്കൂളുകളൊക്
ഉണ്ട് ആഹ് ആഹ് ആഹ് ഉണ്ട് അതാകുമ്പോ നല്ല ഒരു സുഖമാണ് നമക്ക് ഒരു പാടുവില്ല ഓല് തന്നെ പഠിപ്പിച്ചോളും പിന്നെ ശനി ഞായറൊക്കെ ഓല് ബുക്ക് കൊടുത്ത വെള്ളിയാഴ്ച ബുക്ക് കൊടുത്ത് അയച്ചാല് പിന്നെ ശനിയാഴ്ച്ച ഞാറാഴ്ചആകുമ്പോ
അതെ ചെല സ്കൂളൊക്കെ അങ്ങനെയാണ് അപ്പൊ നോക്കിയാ മതി
അതും ഒരു ഞമ്മളെ ചെറ മാതാപിതാക്കൾക്ക് കൊറെക്കെ ഒരു ആശ്വാസ മറ്റെ നമ്മൾ നല്ലം കുട്ടികളെ ഹോം വർക്ക് ചെയ്യിപ്പിക്കാനും ഒക്കെ അവിടുന്ന് ഓലന്നെ ഇത് ചെയ്യിപ്പിച്ചു ഒക്കെ അവിടെ ബുക്ക് ഇട്‌ത്തച്ച് വരുമ്പം ഇവക്കും തന്നെ ഹാപ്പിയാണത് എന്താണ് സ്കൂൾട്ട് വന്നാല് പിന്നെ പഠിക്കണോ എഴുതണോ എന്നുള്ള ചിന്ത ഉണ്ടാവൂല്ല നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാ മതി
ആഹ് അതെ ആഹ്
ഞമ്മക്കും പഠിപ്പിക്കണ ഞമ്മക്കും ടെൻഷന്
ആഹ്
പിന്നെ ഒഴിവും ഉണ്ടാവൂല അങ്ങനെ ഒരു നമുക്കൊരു ഒരു ഫംഗ്ഷന് വേരെ പോകാംവരെ നമുക്കൊരു സമാധാനം ഉണ്ടാവൂല മക്കൾ എഴുതിട്ടില്ലല്ലോ വായിച്ചിട്ടില്ലല്ലോ എന്നുള്ളരു ആ ഒരു ടെൻഷനും കാര്യങ്ങളെയ്കാരം നമുക്ക് ആഹ് അപ്പൊ അങ്ങനെ അപ്പംഇന്നത്തെ ഹോം വർക്ക് ഒക്കെ ചെയ്തോ ഇങ്ങള്
ആഹ് ചെയ്തു ഇന്നത്തെ ചെയ്ത് മടി ആയിരുന്നു എന്നാലും ഒപ്പം ഇര്ന്ന് ഇപ്പ പറഞ്ഞ് കൊടുത്ത് ഇന്ന് എഴുതി
ആഹ് ആഹ് ആഹ് ഇനി നാളെ ലീവ് ആയിരിക്കൂല്ലേ
ആഹ് നാളെ ഇഞ്ഞി ലീവാണ്
ആ ഇനി മറ്റന്നാള് നോക്കിയാ മതി
മറ്റന്നാള് നോക്കിയാ മതിന്ന്
ആഹ് ആഹ് ആഹ്
ഉം
പോവാന് മടിയൊക്കെ ഉണ്ടോ
ആഹ് രാവിലെ ചെറുതായിട്ടൊരു മടിയാണ് എനീച്ച് കിട്ടാനും പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാ പിന്നെ കൊഴപ്പവില്ല ആ രാവിലെ എണീക്കാൻ ഉള്ള ഒരു മടിയാ
ഉം ഉം ഉം ഉം പിന്നെ വേ റേ പിന്നെന്താ എന്നാ ആയിക്കോട്ടെ പിന്നെ വിളിക്കണ്ട് ട്ടോ
ആഹ് ആഹ് എന്നാ ആയിക്കോട്ടെ ശരി
ആഹ് ആഹ് ഓക്കെ ഓക്കെ ശരി